ആഹ് ഇപ്പൊ കേൾക്കുണ്ട്.
സുഖമാണോ?
ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല, എന്താ നിന്റെ പാട്.
മം നമുക്ക് നല്ല വിശേഷം. സുഖായിട്ടിരിക്കുന്നു എല്ലാരും ഉം മഴയൊക്കെ ഉണ്ടോ?
ആഹ് മഴ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴ തന്നെ.
ഉം
അവിടെ എങ്ങനെ?
ഉം ഇവിടെ ഇന്ന് മഴയില്ല ഇന്നലെ വരെയും നല്ല മഴയായിരുന്നു.
അതെ ഇന്ന് എല്ലായിടത്തും മഴയാണെന്ന് പറയുന്നു കേട്ട് അവിടെ ഇല്ല.
ഉം ആഹ് ഇന്നില്ല ഇന്നലെ വരെയും നല്ല ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു.
ആഹ് ഇന്ന് സ്കൂളൊന്നും ലീവ് ഉണ്ടാവില്ലല്ലേ?
ആഹ് ഇന്ന് ഇവിടെ എങ്ങും ഏഹ് കൊഴപ്പമില്ല. ഇവിടെ ഒരു അലർട്ടും ഇല്ല വെയിലായിരുന്നു.
ആഹ് ആഹ്
ഉം നിങ്ങൾക്ക് രാത്രി ഫുഡ് ഒക്കെ കഴിച്ചോ? കഴിച്ച്
ഏഹ്
ഏഹ് നിങ്ങള് കഴിച്ചോ, ഫുഡ് ഒക്കെ കഴിച്ചോ?
കുട്ടികളൊക്കെ കഴിച്ചു ഞങ്ങള് പിന്നെ പത്തു മണിയൊക്കെ ആക്കും കഴിക്കുമ്പത്തേന്.
ആണോ, നമ്മള് കഴിച്ചു നമ്മള് നേരത്തെ. കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ നേരത്തെ കഴിക്കും.
ആഹ് കിടക്കാനായോ എന്നിട്ട്.
ഇല്ല ഇപ്പോഴേ കിടക്കത്തില്ല എന്നാലും ഫുഡ് നേരത്തെ കഴിക്കും.
കഴിക്കും ആഹ് ഫുഡ് കഴിച്ചിട്ട് കൊറച്ച് നേരം ഇരിക്കണം ശരിക്കുല്ലേ. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ കിടക്കും.
ആണല്ലേ ഉം.
ഹസ് വരുമ്പത്തേന് ഒരു പത്ത് മണിയൊക്കെ ആവും, അപ്പൊ പിന്നെ ആഹ് ടൈം പോലെ തന്നെയാണ്.
ഓഹ് ആഹ് അത് പിന്നെ വെളിയിൽ ആരേലും വരാൻ ഉണ്ടെങ്കിൽ പിന്നെ വന്നി
ആഹ് കാത്തിരിക്കും ഉം.
ആഹ് അത് പിന്നെ അങ്ങനാ നമ്മള് പിന്നെ എല്ലാരും നേരത്തെ വരും. നാട്ടിലില്ലേ ആഹ് ഉണ്ട് ഉണ്ട് നാട്ടിലുണ്ട്.
ആഹ് എത്ര പേരെ കുട്ടികള്?
രണ്ടുപേരെ.
ആഹ് എത്രയിലാ പഠിക്കുന്നെ?
കോളേജിലോ ഡിഗ്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ ആഹ്.
ആഹ് ആഹ് വലിയ മക്കളായില്ലേ?
ആഹ് വലിയതാ. പിന്നെ വേറെന്തൊണ്ട് വിശേഷം. മോനും മോള്വ.
ആഹാ.
ചെറ്യേ കു കുട്ട്യേളാണോ.
ആ എന്റെ മൂത്താള് ആറാം ക്ലാസ്സില്. രണ്ടാമത്തത് നാലാം ക്ലാസ്സില് പിന്നെ യു. കെ ജി യിൽ രണ്ടാള് ട്വിൻസാണ്.
ഓ ആണ. ഓ എന്റെഎനിക്ക് എൻ്റെ ബ്രദറ്. അവര് തിന്സായിരുന്നു ഉം.
ഇങ്ങളെത്ര പേരാ ഇപ്പം.
ഞങ്ങള് നാലു പേരായിര്ന്ന്.
മറ്റേ താ എന്താ പെണ്ണന്നെ.
ആണാണ് രണ്ടാണ്.
രണ്ടാണ്.
ഉം അത് മറ്റേ മൂത്തത് ചേച്ചിയ.
ആഹ് ചേച്ചി ചേച്ചിക്ക് എത്ര മക്കളാ.
ചേച്ചിന്നണ്ട് മക്കള്.
ആഹ് ആ ഒക്കെ രണ്ടെണ്ണത്തി നിർത്ത്ണ ആൾക്കാരാ.
ട്വിൻസ് ഒന്നിച്ചവരങ് വളരും. ഇന്നാലും ആദ്യകെ ഒരു ബുദ്ധിമുട്ട്.
ആ ചെറുപ്പത്തില്. ഒരു അംഗനവാടീല് വിടന്ന. ടൈം വര. പിന്നെ അല്ല കൊഴപ്പല്ല. ആ പി. പിന്നെന്ന് പറഞ്ഞാ ഇവർക്ക് വെറും അസുഖങ്ങളായിരുന്നു. രണ്ടര വയസ്സ്.
ആഹ്. അത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അനിയന്മാർക്കും അസുഖം വരുമ്പം രണ്ടു പേർക്കും ഒരേ കണക്ക് വരും.
ആ എപ്പഴും അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥത്തേയ്ക്കാരം. അങ്ങനെ ബുദ്ധിമുട്ടെ രണ്ടര വയസ്സ വരെ അങ്ങനെ ബുദ്ധിമുട്ട്.
ആ അതെനിക്കോ എന്നെക്ക മൂന്ന നാലു വയസ്സിനു എളേതാ അവര്. എൻ്റെ അനിയന്മാര. അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് അമ്മ ഇങ്ങനെ രണ്ട്. സൈൽ ഒരാളെ എടുക്കുമ്പോ മറ്റയാളും കരയും. എടുക്ക്ണോന്നും പറഞ്ഞ്.
ആഹാ.
അങ്ങനെ രണ്ട് ഒക്കത്തും വെച്ച്.
അവരൊക്കെ പെണ്ണ് എട്ട്യോ എങ്ങനെ ട്ടെൻസന്നെ കെട്ട്യെ.
ഇലല്ല.
ആ വേറെലെ.
ഉം ഉം
അവർക്ക് മക്കള്ല്ലെ.
എന്താ ആറ് മക്കളുണ്ട് മക്കളുണ്ട്. കൊഴപ്പില്ല എല്ലാരും നല്ലായിട്ടിരിക്കുന്നു.
ആഹ്.
അപ്പം ഞാൻ എനിക്ക് എരട്ട കുട്ട്യെളെ കാണുമ്പോ. നമുക്ക് എപ്പഴും എരട്ട കുട്ടികള് ഒരു കൗതുകം അല്ലേ.
അതെ ആ ശരിയ.
അത് അത് അവര് വളരുന്നതു വരെ വലുതാവുന്നതു വരെ. ഒരേ കണക്ക. ഡ്രസ് ആര്ത് ആര്ത് വേണ്ടി ക്കുന്നത്. ഇത് പ്ലസ് ടു അല്ല ഇപ്പ അങ്ങല്ല.
ആഹ്
പ്ലസ് ടു വരെയും അങ്ങനെയായിരുന്ന് എന്ന് വെച്ചാ അച്ഛൻ മേടിച്ച് കൊടു ക്കുന്ന അതേ ആ ടൈം വരെ ഒരേ കണ പിന്നെ അവര് സ്വന്തായിട്ട് മേടിക്കാറായപ്പോ ആഹ് പിന്നെ ഏഹ് പിന്നെ അവരടെ ഇഷ്ടത്തിന് അല്ലേ മേടിക്കുന്നത് ഉം
ഇവർക്ക് ഇപ്പോ ഞാന് ഒരേ പോൽത്തെന്നെ ഇട്ടൊടുക്ക ഇനി വലുതായ ഇതേപോലെ ഓലെ ഇഷ്ടാവുമ്പോ എന്താന്ന് അറിയില്ല
ആഹ് അതാണ് ഉം പക്ഷേ ഇവര് കണ്ടാലേ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം എല്ലാർക്കും അറിയാം
ആഹ് അവരും അങ്ങനെ വ്യത്യാസൊക്കെ ഉണ്ട്
ആഹ് ചെല ചെലവരെ കണ്ടാ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ
പോൽത്തെ
അതായിരിക്കും ആഹ് നമ്മുക്ക് അതന്നെ
ഇവടെ ഈ ഞങ്ങളെ വീട്ടുകാര്ക് ചെല പ്പോ പുറത്തൊക്കെ ഇറങ്ങിയാ ചോയിക്കും എങ്ങനെയാ തിരിച്ചറിയണന്നൊക്കെ ചോയിക്കും പക്ഷേ ഞങ്ങളക്ക് തോന്നും ഇവരെ കണ്ടിട്ട് ഓര് എങ്ങനെ അങ്ങനെ പറയണ തോന്നും ഞമക്ക് വീട്ടിലെ പല്ല വ്യത്യാസം പോലെ തോന്നും പുറത്തറങ്ങിയാ ചെലപ്പോ ചിലവര് ഇങ്ങനെ ചോദിക്കും
ആഹ് നമ്മളോട് ആഹ് നമ്മളോട് അങ്ങനെ ചോദിക്കും പക്ഷേ നമ്മക്കിവിടെ നല്ല അറിയാം ഒരാൾക്ക് ഇച്ചിരി കളറുണ്ട് ഒരാൾക്ക് ഇത്തിരി കളർ കുറവ് ഹൈ കുറവ് അങ്ങനൊക്കെ
ആഹ് ആഹ് അങ്ങനെ വരും കളറൊക്കെ ഒരേ പോലെ തന്നെയാ പക്ഷേ തടിയിലും അങ്ങനെ മുഖം ഷേപ്പും അങ്ങനെയൊക്കെ വ്യത്യാസണ്ട്‌
ആഹ് വ്യത്യാസം വരും ഉം ചെല കൊച്ചുങ്ങളെകണ്ടാ നമ്മുക്ക് എനിക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്റെ ചേട്ടന്റെ ആഹ് ഹസ്ബൻഡിന്റെ ചേട്ടൻ്റെ രണ്ട് പെൺമക്കളാണ് അത് രണ്ടും ഒരേ കണക്കിരിക്കും അവരെ കല്യാണോക്കെ കഴിച്ച് വിട്ടു എന്നാലും നമുക്കിങ്ങനെ കാണുമ്പഴേ ആരാന്ന് മൻസ് ല അതേത് കൊച്ചാന്ന് മനസ്സിലാകത്തില്ല പിന്നെ അതിന്റെ ഹസ്ബൻഡിനെ കാണുമ്പോ അറിയാം ഓ ഇന്ന കൊച്ചാന്ന് അല്ല അങ്ങനെയാണ് അതേ കണക്ക്‌ ഒരേ കണക്കിരിക്കുവാ
ആഹ്
ഉം അങ്ങനെ ചെലവര് ഇപ്പം പിന്നെ ഇഷ്ടം പോലും ഇഷ്ടം പോലെ ഇരട്ട കൊച്ചുങ്ങള് ഉണ്ടല്ലേ
ആഹ് ഇപ്പോ അധികരിച്ചിക്കണ് അദ്യക്കെ എവിടെയങ്കിലും കേട്ടിരുന്നൊള്ളു
ആഹ് എന്റെ അനിയന്മാരടെക്കെ കാലത്ത് ഞങ്ങടെ നാട്ടില് അവരെ ഉള്ളായിരുന്നു
ആഹ് അതാണ് ഇപ്പോ ഏകദേശൊക്കെ എല്ലായിടത്തും ഇങ്ങനെ എര് ട്ടൽ റ്റിൻസാന്ന് പറയണേക്കാ ഉം ഞങ്ങളിപ്പോ അയലോക്ക തന്നെണ്ട് നാലെണ്ണം
ഉം അതു സന്തോഷാ അവരെ ഒന്നിച്ച് കാണന്ന് തന്നെ
ഉം ഉം
ഉം അടി കൂടോ അവര്
ആഹ് അടിയെക്കൊണ്ട് ഇവരെങ്ങനെ ചെറുപ്പത്തില് അടി ഉണ്ടായിരുന്നോ
ഔ എന്നാലും അവര് തമ്മിലങ്ങ് സോൾവ് ചെയ്യും വല്യ പ്രശ്നമില്ലായിരുന്നു
ആഹ്
ഉം പിന്നെ വേറെന്ത്ണ്ട് വിശേഷം
വേറെ സുഖാണ്
രാത്രി എന്തോ ഫുഡ് ചോറാണോ ആഹ് വന്നു വന്നു
ഉം കുബളങ്ങ കറി ചീര ഉപ്പേരിയും അതെക്കെ തന്നെ
നിങ്ങൾക്ക് സ്ഥിരം വയ്ക്കും കുമ്പളങ്ങേക്കറി അല്ലേ
ത്യാ അതെങ്ങനെ മനസ്സിലായി
ആഹ് ഓക്കെ അറിയാ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവര് പറയും മിക്കപ്പോഴും പറയും കുമ്പളങ്ങ കറിയാ വെച്ചെന്ന്
ഇങ്ങളെ എങ്ങന്നെ മനസ്സിലായി വിചാരിച്ച്
ആഹ് ആഹ് സ്ഥിര മിക്ക എല്ലപ്പോഴും വിളിക്കുമ്പം പറയും കുമ്പളങ്ങൊക്കറിയാന്ന് അതാ ഞാൻ ചോയിച്ചത് നമുക്ക് ഇന്ന് മീൻകറിയായിരുന്നു
ആഹ് എന്ത് മീന
ഉം എന്താണ് ചെമ്പല്ലിന്ന് പറയും
ആഹ് ആഹ് മനസ്സിലായി ആ ചോത്ത മീന്ല്ലേ ആഹ്
നമ്മളതിന് ആഹ് ആഹ് ആഹ് കിളിമീൻന്നും പറയൂല്ലേ
അത് വേറെ ഐറ്റം ഐറ്റംസ്ല്ലേ കിളിമീന് കൊറച്ച് ചെറുതും ചെമ്പല്ലി കുറച്ച് വെലുതും
ആ ചെമ്പല്ലി ആ ഇത് ഇച്ചിരി വലുതാണ് ആ ചെമ്പല്ലിയാണ് ഉം
അപ്പൊ കറിയോ
അത് കറിയും വെച്ച് പിന്നെ പൊരിക്കുകയും ചെയ്ത്
ആഹ്
ഉം പിന്നെ ചക്ക ഉണ്ടായിരുന്നു
ആ അത് കൂട്ടാൻ വച്ചോ
ആഹ്
ആഹ്
ചക്ക ഉണ്ടോ നിങ്ങക്ക് നിങ്ങൾക്ക് ചക്ക ഉണ്ടോ
ഞങ്ങക്ക് ചക്കല്ലാ ചക്ക അയിലോകത്താനൊക്കെ കിട്ടും പക്ഷേ ഞങ്ങളെ വീട്ടില് ചക്ക ഇണ്ടായിതിനേക്കായി ഞങ്ങള് തിന്നു
ആഹ് അതിപ്പോ എല്ലാടും അങ്ങനെല്ലേ അത് ആ അവരിന്ന് എല്ലാർക്കും കൊടുക്കും പിന്നെ എന്തോ ചെയ്യും ഇത്രയും ചക്ക അവര്
ആഹ്
ഉം നമ്മുടെ വീട്ടിലും ഇഷ്ടം പോലുണ്ട് ചക്ക ഇപ്പ അയൽവക്കക്കാർക്ക് കൊടുത്താലും വേണ്ട
അതെ ഇപ്പൊ വെറുതെങ്ങനെ വീണ് പോണ ടൈം അല്ലല്ലേ
ആഹ് എല്ലാവരും കഴിച്ച് കഴിച്ചേ മടുത്ത് ഈ ഓണക്ക ഒക്ക സമയത്താണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പം മഴയ പിന്നെ ആർക്കും വേണ്ട
ആഹ് മഴ പെയ്തായിക്ക് വെള്ളം എറങ്ങി അയിന്റെ ടേസ്റ്റ് ഒക്കെ പോവും ഉം
ത്തള്ളൊരു പോത്തിനൊക്കെ കൊടുക്കാൻ വെട്ടിക്കൊണ്ടു പോകും
ആഹ് പോത്തൊക്കെ കഴിക്കുവോ
ആഹ് പോത്ത് ഓഹ് ചക്കവരെങ്ങ് വെട്ടി അറിഞ്ഞറിഞ്ഞ് വെച്ച് കൊടുക്കും
ആഹ്
ആഹ് പോത്തും പശുവൊക്കെ അല്ലേ ചക്കയും മടലും എല്ലാം കഴിക്കുന്നത്
ആഹ് ആഹ്
ഉം
ചെറുപ്പത്തില്ങ്ങനെ കണ്ട ഇത്ണ്ട് ഇപ്പയിനൊടൊന്നും അ ഇപ്പം പശൊവൊന്നുള്ള വീട്ടാന്റെ ഏഴയലോക്കെത്തെല്ല ഞങ്ങള്
ഹാഹ് പശൂനൊന്നും കാണുന്നില്ല ഇപ്പഴെങ്ങും അങ്ങനെ പൊതുവെ പശുവൊക്കെ കൊറവല്ലേ?
കൊറവാണ് ആ ആദ്യത്തെ പോലൊന്നും വളർത്ത ആദ്യക്കെ എല്ലാ വീട്ട്ലും അധികണ്ടായിര്ന്ന്
ആഹ് പണ്ടൊക്കെല്ലാ വീട്ട്ലും പശൂനെ വളത്തും ഇപ്പയ്നുള്ള സാഹചര്യവില്ലല്ലോ എല്ലാർക്കും ഇപ്പം ന നമ്മുടെ പ്രദേശത്തായാലും പശുവൊക്കെ ഒള്ള വീട് അങ്ങനെ അപൂർവ്വ പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടില് അവര് പോത്തിനെ വളർത്തുന്നു അതാവുമ്പോ വീട്ടി കെട്ടണ്ടല്ലോ അങ്ങ് പാടത്തൊക്കെ കൊണ്ടങ്ങ് കെട്ടിയിട്ടേക്കും
ആഹ് ആടെ സ്ഥലണ്ടാവുല്ലേ?
ആഹ് താഴോട്ട് പാടൊവൊണ്ട്
ആഹ് അങ്ങനത്തോൽക്ക് പിന്നിം കൊഴപ്പെല്ലേ ഇത്പ്പ ഞമ്മളെ വീട്ന്നൊക്കെ പ പർഞ്ഞാല് ഈ കോട്ടൈസിന്റെക്കെ മാതിരി എടുത്തെടുത്തെടുത്ത് വീട്കളാണ് ഒരു സ്ഥല് ആഹ് ഫ്ലാറ്റ് പോലെ അങ്ങൻത്തെ ഏരിയേണ്
ആഹ് ഹാഹ് ഹാഹ് സിറ്റി ഏരിയാണല്ലേ? ഉം
പിന്നെ ഇന്നിട്ടെത്ര മണിക്കങ്ങെള് കടക്ക ആഹ് ആഹ് ശരി എന്നാ ആഹ്